ലോ
ഹലോ
ഹലോ എന്താണ് ഈ ഫുഡ് നല്ല വിശേഷം സുഖം അങ്ങനെ പോണ് ഫുഡൊക്കെഴിച്ചോ
ഇല്ലേ ഫുഡയിച്ചിട്ടില്ല
ആ
ഇതാപ്പ ലോകകപ്പൊക്കെ തൊടങ്ങിയതല്ലേ
അതെന്നെ പറഞ്ഞ വേഗം ഫുഡ് കഴിച്ചാണ്ട് എവിടെങ്കിലും ഒക്കെ ഒന്ന് കിടക്കട്ടെ അരച്ചാല ഒന്നും ഇപ്പം നടക്കൂല
ഏയ് ഇന്ന് ഹസ്ബന്റ് നേരത്തെ വന്നാണ് അപ്പൊ ഞാൻ ചോദിച്ച ചെയ്ത് എന്താ ഇപ്പ നേരത്തെ വന്നത് വെച്ചിയാന് ഏ ഫു അല്ലെങ്കിൽ പത്ത് മണിക്ക് ശേഷേ വരുള്ളൂ നേരത്തെ വന്നിട്ട് വേ അപ്പോ ഞാൻ വേഗം ചോറ് കൊട് ചെയ്തേ ഞാൻ ചോദിച്ചു ആ ഇന്നലെ ഒമ്പേർക്ക് കളിയിണ്ട്
ആ അതെന്നെ ഇവിടേം പോയി ഉം
ഞാൻ നിന്നോണ്ട പറഞ്ഞ് ഞാനൊരു പത്തര ഒക്കെ ആകുമ്പോ ഞാൻ പോവൂട്ട് എവിടുക്ക് അങ്ങാടിക്ക് കളി കാണാൻ അതിന്റെ തലേന്നു ഒണ്ടാർന്നി ഞാന് എ വാതിലും പൂട്ടി പോവും ട്ടോ എ ഏ ഒരു മൂന്നരക്ക് രാത്രി മൂന്നരക്ക് സുബൈക്ക് മൂന്നരക് ക്കെ
ആ ആ
അ ത്രയും പിരാന്ത് കളി പിരാന്ത്
കളീം അത് നോക്കണ്ട കളിപ്പങ്ങനെണ് അയ്‌ന് എടീ ആണുങ്ങക്ക് ആയാ കൊഴപ്പല്ല
ആ
ഏ ഓൽക്ക് കളി കേട്ട്ങ്ങനെ നട ന്നാ മതി കളി കളിച്ച്ങ്ങനെ നടന്നാ മതി
ഉം
ക്ഷെ അത് അങ്ങനെയല്ലല്ലോ
മക്കളുംണ്ടേ മക്കളും ഇതിനായിട്ട് അഡിറ്റായി പോയി ക്കോട്ടെ അയ്ന്ല്ലാണ്ട് ഞാൻ പറഞ് രാത്രി നേരത്തൊക്കെ നമുക്ക് മക്കളെയൊക്കെ പറഞ്ഞേക്കാ പേടിയല്ലേ
ഉപ്പാ രാത്രി നേരം മക്കളെ പറഞ്ഞേക്കാന് പേടിയായി എടീ ഞാന് പറഞ്ഞത് ഇപ്പം ഈ കളി ന്നതോടുകൂടി ടൈമിന് മാ ച്ചയ്ട്ട് കു ട്ടേക്ക്പ്പം പടി ക്കാനും കഴിയില്ല
ആ
ഒന്നിനും പഠിക്കാനും കഴിയില്ല സ്കൂൾ ഇതാവ ക്ലാസ് മിസ്സാവ ഉറക്കം കിട്ടില്ല ന്നട്ട് ഗ്രൂപ്പില് ഫുള്ള് താ വാണെയ്
യാണ് ഒറക്ക് മക്കളോറങ്ങാതെ നിന്നാണ്ട് ക്ലാസ്സ്ക്കൊക്കെ പോയാലേ കളി കാണണം അക്കൊരു ഹരാണ് കാണണ്ടന്നല്ല പക്ഷേ ഇങ്ങനെ ഇങ്ങനെ അടിറ്റായാല് നമ്മ മക്കക്ക് ശരീരത്തിനും കേടാണ് ഓലെ ബുദ്ധിക്കും കേടാണ്
ഏ ഇന്നെ സംബന്ധിച്ച്ൻക്ക് ഭയങ്കര ബുദ്ധിമുട്ട്ണ്ട് കാര്യം ന്താച്ചാ രാവിലെ ഓന് മദ്രസ
അ അനേ
രാവിലെ മദ്രസ അധ്യ ത് കഴിഞ്ഞിട്ട്
പൊറ്ത്ത്ക് വിടറിനെപേടിയാണെ കാരണം ഏ എല്ലോട്ത്തും ക ള്ളും കഞ്ചാവും അത് ത് നേ നേരം കെട്ട നേര്ത്ത് പോവല്ലേ
ഉം ഉം ഉം പിന്നെടി ഈ കളിക കളികാ
ഏടെക്കെ പോയാണ്ട് ഇവല് കാണ് ണേന്നുംനമ്മക്കറീല്ല
ഉം ഉം ഉം അതാണ് ഇപ്പ ഈ രാ ത്രി
ആഹ്
ഇ രാത്ര ഇ രാത്രിന്ന് പറഞ്ഞാല് ആണുങ്ങള് ട്ടിംസായി ഒരു സെൽ റേഞ്ച് നല്ലോം പ്രശ്നണ്ട്
ആഹ്ആഹ് ആഹ്
ഈ രാത്രി കളി കാണാ പോമ്പോ ഓല് പാർട്ടി ആയി തിരിക്കല്ലെ ഒരു റൂമ് ആ റൂമ് സംബന്ധി ച്ചിരിക്കുനണോട്ത്ത് ഞമ്മളീ ചെറ്യേ മക്കളെയെങ്ങനെ പറഞയക്ക ഇവന് പോവണം പോവണംന്ന് പറയുമ്പോ ഞാനെങ്ങനെ ഇൻക്ക് പേടിയാണ് ഇപ്പൊ വിടാ ധൈര്യല്ല
ഉം
എന്താ ചെയ്യ ആകെ എടങ്ങാറായിക്ക ക്ഷെ ഇവനി നൈറ്റു രാത്രി ഒക്കെ പോവാ സ്‌ രാവിലെ മദ്രസ് പോവാ അഹ് കഴിഞ്ഞിട്ട് ട്യൂഷം പോവാ അത് കഴിഞ്ഞിട്ട് ഇസ്കൂള് ല് പോവ പിന്നെം വന്ന് രാത്രി ഇനിം കളിആണാൻ പോനത് മൊത്തംറ്റയേടായി ഞാൻ പറഞ്ഞ ലോകകപ്പ് വന്നതോടു കൂടി വീട് ൽ ഓല്ക്ക്ത് ഒഴങ്ങിപ്പം പിടിച്ചിട്ട് കിട്ടുന്ന പ്രായല്ല ല്ലോ ഞാൻ കോയങ്ങി
അഹെന്നെ പേടിയാണ് ഇന്നത്തെ കാലം കാല ലാണ് പേടി
ഉം ഉം കാലം മാറീണ് ഞമ്മള് ഞാ പറഞ്ഞൊടുത്ത് ങ്ങള് കുട്ട്യേള് വീട്ടിന്ന് കാണണ മാതിരിയല്ല ഗ്രൂപൂടി കുത്തിരിക്ന്ന ആണുങ്ങള എടേക്ക് പോആൻ പറ്റൂല കളി കാണാൻ പോവാം പാട് ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ കൊടുത്തേ ത് നേ ഏതൊക്കെ കോലത്തിലാണെന്ന് പറയാൻ പറ്റൂലോ ഓൽക്ക് ഹര അല്ലേ വലിയ ആൾക്കാരല്ലേ.
അതന്നെ.
ഇങ്ങനെ പോയി കുത്തിരിക്കാൻ പറ്റൂലല്ലോ ഇനി പറഞ്ഞു കൊടുത്ത അവലിക്ക് മനസ്സിലാവേണ്ടേ ഏതാലും ഇന്നലെ നിർബന്ധിച്ചപ്പോ ഒരു പത്ത് ഇറിഞ്ഞായി ആ കളിക്കും എല്ലാം വിട്ടു ഒമ്പതരന്റെയും പത്തരന്റേം.
ഉം
പിന്നെ പതിനൊന്ന മണി രണ്ടണിന്റെ ഒന്നും വിട്ടിയില്ല പക്ഷെ സ്വന്തം ടീമിന്റെ കളിയ ആവുമ്പോൾ ഏത് രാത്രിയാലും പോവും പറഞ്ഞ വാശി പിടക്കുകയാണ്.
ഓലും ഓരോ ടീം ആട് കണക്ക് കണ കാക്കും. എന്നിട്ട് ഓലു പോവും. മക്കളെ പിന്നെ നമ്മള് കൊറെേ അതിരി വിട്ടാണ്ട് പോലെ നിയന്ത്രിക്കാനും പറ്റൂല.
ഏ കൈപ് കൈപ്പിടിയിൽ പിടിച്ച് വെക്കാനും പറ്റൂല അയ് ച്ച് വിടാനും പറ്റൂല. ഒക്കെ ഒരു മീഡിയത്തില് അങ്ങ് പോണം. ഉം, ഉം, ഉം.
അതാണ് ഇല്ല വിഷയപ്പൊ
ആര് വിഷയൊക്കെ ഏതാലും ഞാൻ കൊയഞ്ഞു. കൊയങ്ങിയാന് ഇതോരോ ജയ്‌സി ചോയ് ക്കാ, ഓരോ ജേഴ്സി അതിനൊക്കെ വാണം. ആ അങ്ങനെ ഓരോ ഡ്രസ്സ് വാണം സ്കൂള് തൊറക്കുമ്പത്തിന് ഒരു ടീം അത് കഴിയുമ്പോ സ്കൂളിൽ ഒര്, ടീമ് അത് കഴിയുമ്പോ ജെയ്സി അത് കഴിയുമ്പോ സ്കൂളില് ക്യാ ക്യാമ്പില് കൂടുമ്പോ അയിന് വേറൊരു ഡ്രസ്സ് ചുരുക്കി പറഞ്ഞാൽ ഒരു സ്കൂൾ ല് അങ്ങട് ചേർത്തിയോക്ക്യയതോടു കൂടി അതും ഇപ്പോ നല്ല രസാ.
കളിന്റെതോണ്ടാണ്.
ഞാണ് കളി ഹരാണ് യെസ് സാണ് ഒരുവിധ രസുണ്ട്. കുട്ടിയേക്കൊര് എന്തുവാണ് ഇങ്ങനെക്കെ പോണ്.
ഏ ഞാല് ഓല ഓല് കളികളും കാര്യൊക്കെ അതും വേണം. വേണ്ടന്നല്ല
എല്ലും വേണപ്പം കളികളിലൂടെ ആണല്ലോ ഇപ്പോ ഒരോന്നും പഠിക്കേണ്ടത് എന്റെ ടൈമെന്റ് വേണം, വിദ്യാഭ്യാസം വേണം. എല്ലോം വേണം എല്ലാ എല്ലാത്തിനും മുൻഗണന കൊടുക്കണ ഒരു വിദ്യാഭ്യാസണ് ഇപ്പോ. വെറും പഠനം മാത്ര അല്ല
ആഹ ഹാ ഹ്.
എല്ലത്തിനും കൂടി പഠനത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കില്ല അതുകൊണ്ട് എല്ലോം ക്കണം, എല്ലത്തിലും കൂടണം, എല്ലത്തിലും കളിക്കണം
ആ ടീച്ചേഴ്സ് ഒക്കെ പറയണത് എന്താ അറിയോ. മക്കക്ക് കൊർ ടൈമ് ഫോൺ കൊടാക്കും വേണംന്ന്ള്ളത്
മ്
ഏ
മ്
അത് ഓല് പറയാല്ലെ കാരണം, ഇന്നത്തെ കാലത്ത്, ആധുനിക കാലത്ത് മക്കക്ക് അയ്നെ കുർ എന്താണ് ഫോണ്, എങ്ങനെ ഉപയോഗിക്കണംന്ന് ഓല് മാത്രം അറിയാതെക്കാനും പറ്റൂലല്ലോ.
ഉം ഉം ഉം ഉം ഉം.
അറിയാൻ കൊടുക്കണം
ആ ഒക്ക അറിയണോ എല്ലാം ലോക വിദ്യാഭ്യാസും, ലോക വിവരങ്ങളും, ഫോണ്ക്കൂടെ കിട്ടുന്നത് അതും, നല്ലതും ചീത്തതും, ഒക്കെ തെരഞ്ഞെടുക്ക്ണത് ഓലാണ് തീരുമാനിക്കണ്ടേ ഏത് തെരഞ്ഞെടുക്കണം തെരഞ്ഞെടുക്കണോ ഏത് ക്ക് പോവണം, ഏതിലേക്ക് പോണം, നമ്മള് നമ്മളെ കഴിയണതെല്ലം കൊടുക്ക വിദ്യാഭ്യാസായാലും, വിവരാ യാലും എല്ലാ സംഗതികളും കൊടുത്തിട്ട് പിന്നെ നമ്മളെല്ലം ചെയ്യണം. ഉപയോഗിച്ച് മിസ്റ്ററി കണ്ട്രോളെയ്തെക്കാ, അഒക്കൊന്ന് ഓണാക്കി വെ ഓല് എയ്ക്ക പോണത് നോക്കാ. ഒക്കെ തൊർന്നൊട്ക്കണം കാർട്ടൂൺസാള് കൊടുക്കണോ ഇത് നമ്മള് കൊറേ കാടുകൾതും, വൃക്ഷങ്ങൾതും, മരങ്ങൾതും എല്ലാ ക്ലാസുകളും ഇട്ടൊട്ക്കണം. ക്കെ ചെയ്യണം കരാ കാരണം എല്ലാ സ്ക്രീനും ടിവിയും ഒക്കെയാണ് വിദ്യാഭ്യാസ സ്കൂളുകളിൽ ഇല്ലേ സ്കൂളുകളിൽ ടി വി അല്ലേ
ആ ആ
ഉ അപ്പൊ എല്ലും വേണം ഇപ്പൊ
ഇപ്പൊ ഫുള്ള് സ്കൂള് സ്ക്രീന് ഫുള്ള് സ്ക്രീന്റെ ഉപയോഗവും
ഉം
എല്ലാം ഉണ്ട്ല്ല ഏർ സ്ക്രീനില് ആണ് ഇപ്പ കുട്ടികൾക്ക് കൂടുതലും പഠനത്തിന്റെ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഇപ്പൊ കാണിച്ചു കൊടുക്കുന്നത് പഠിപ്പിക്കണതിന് പുറമേ സ്ക്രീനിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്
അഞ്ചാ ക്ലാസ് തൊട്ട് ഇപ്പ അങ്ങനെയാണല്ലോ ഓ ഒന്ന് ചെറുതട്ടേ ഉണ്ട് കെ ജി തൊട്ടേണ്ട്
ആഹ്
അന്നൊക്കെ ഞമ്മള് പ്ലസ് പത്തിൽത്തുമ്പോഴേ ഇനി കമ്പ്യൂട്ടർ തന്നെ കണ്ടത് വിദ്യാഭ്യാസം മാറി
ഇന്നത്തെ കാലത്തൊന്നും അങ്ങനെയൊന്നും ഇല്ല സ്കൂളിലൊക്കെ പോയാൽ ഞമ്മക്ക് നമ്മൾ മറ്റേ കമ്പ്യൂട്ടർ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ ഇപ്പത്തെ മക്കളൊക്കെ ഹൈടെക്കാ ലാപ്ടോപ്പ് വെച്ചിട്ട് വർക്ക് ചെയ്യണത് പഠിക്കണത്
ഉം ലാപ്ടോപ്പ് വെച്ച് പഠിക്കും പക്ഷെ ഞാൻ പറയാ അതാണ് ഇത്രയും വിദ്യാഭ്യാസങ്ങളുംണ്ട് കിട്ടിട്ടും മക്കക്ക്‌ പഠിക്ക വയ്യ
ആഹ് തന്നെ ഞാ ഇന്റെ ഇളച്ചൻ മീനിഞ്ഞാ ന്ന് വിളിച്ചിട്ടേ എന്താണ് മക്ക ക്ക് വാണ്ടിയെ ചോയിച്ചു ഗൾഫ് നിന്ന് വിളിച്ചപ്പ എന്താണ് മ മക്കക്ക് വേണ്ടിയന്ന് ചോ ഴിച്ചു
ആ
ഏ മക്കളോട് ചോയ്ക്കണം ഇങ്ങക്കെന്താണ് ഞാൻ കൊണ്ടൊര്യന്റെന്ന് അപ്പൊ മൂത്തച്ഛ്ന്റെ കു ട്ടി പറയാ ഇൻക്കൊരു ഫോണ് ഇൻ ക്കൊരു ഫോണ്ന്ന് ഓന്. എത്രാം ക്ലാസ്സില ഒന്നാം ക്ലാസ്സി ക്ക് പഠിക്ക്ന്ന കുട്ടി ഓന് വാണ്ട്യത്‌ ഫോണ്
ഫോണ്
വേറൊന്നും കുട്ടിക് കുട്ട്യേക്ക് ആവശ്യല്ല ആഗ്രഹങ്ങളില്ല. നമ്മളെ കാലത്തൊക്കെ ഒരു മുട്ടായി ഗൾഫ്ന്ന് കൊണ്ടര്റി ണെ വരെ
മ്
ഭയങ്കര രസേര്ന്നു. ഇന്ന്പ്പ ആ രസൊന്നുല്ല
അപ്പ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ ഒരു ഫോണിൽ ഒതുങ്ങീലെ
ആ അതന്നെ അപ്പ ഞാൻ ഓനോട് പർഞ്ഞ് ഇജ്ജ് ഏത് കുട്ടിയളോട് ചോയിച്ചാലും ഇപ്പ കുട്ടിള്റിയിം എപ്പളാ തെര് ഇപ്പതെക്കാരം
ഉം ഉം
അപ്പോം ഈ കുട്ട്യേളോടാ കാര്യം ചോയ്ക്കാതെ ഇയ്യെന്തെയ്യ എന്തെങ്കിലും നാല് മുഠായി മാങ്ങി പോരുമ്പോ പോരാന്നല്ലാതെ
ഉം ഉം
അല്ലാതെ കുട്ട്യേളോട് അത് വേണോ ഇത് വേണോ ചോയ്കണ്ടറിയ
പിന്നെ എന്താന്നാല്
പിന്നെ എന്താ ന്നാ അയ്ക്കോട്ടെ ട്ടോ ഞാൻ മക്കക്ക് ചോറ് കൊടുക്കട്ടെ
ആ ഞാനും ഫുഡ് ജസ്റ്റ് ഒന്നുടി ഇണ്ടാക്കാന്ണ്ട് ട്ടോ ഉം ന്നാ അയ്ക്കോട്ടെ ന്നാ ഓക്കെ